ഹലോ
ആഹ് പ്പൊ ശെരിയായി
പ്പതിൽ എന്തെ എയ്തി കാട്ട്ണെ
പ്പൊന്നും എയ്തി കാട്ടില ഇപ്പൊ വന്ന്.
ആഹ് ആയിസരി പത്തെ മുപ്പത്താറ് കാണിട്ട്ണ്ട്
പത്തെ മുപ്പതാറോ?
ആഹ്, പത്തു മിൻറ്റും മുപ്പത്താറ്
നേർത്തത്തതോ?
ആഹ് പ്പൊ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ ഞാഞ്ഞി പറഞ്ഞരണ്ട് ഞാനാ സ്ക്രീൻഷോട്ട് എടുത്തേക്ക.
ആഹ് അത് പാറി
ന്നിട്ട് വേറെ പറ ങ്ങട്ട്
ന്നിട്ട് മഴ കണ്‌ എങ്ങനെ പാത്തുമ അഭിനയിച്ചെ പിന്നെ ഞാൻ പറഞ്ഞിലെ അയ്റ്റങ്ങളട്ത്ത് ങ്ങക്കെങ്ങനെ അങ്ങൻത്തെ കുപ്പായങ്ങളൊക്കെ കിട്ടി പാത്തുമ്മാന്റെ
ആത് ഇവിടെണ്ടാര്ന്ന് ഇവിടെണ്ട് ഇമ്മാന്റെ എന്താ മറ്റേ സാരീത്തെ ജാക്കറ്റുകൾ
ഏഹ് എങ്ങനെയൊക്കു കിട്ട
ങ്ങട് വീട് ഓനെ വിട്
അഹ് ഓന് വന്നിട്ട് പച്ച് കിട്ടല്ണ്ടാവുല്ല ആഹ് സനെടെ വീട് ഇങ്ങളെന്നും അവിടെല്ലല്ലെ
ആരെ?
ഞാൻ രാവിലെ പറഞ്ഞ കൂട്ടറെ ഇവിടെ പാട ത്താ ന്നല്ലർഞ്ഞ്
അത് ഇവടെന്നല്ല
ആഹ്
അത് ചെറിയ സ്കൂളന്റെ അതിയ്ന്ന് അങ്ങട് പോയിട്ടല്ലേ അറിയില്ല ഉം
ആഹ് ആഹ്
പിന്നെ അത് അങ്ങനെക്കെ വേണം എന്നിട്ട് ചാള് ബേക്ക്ക്ക് മറിച്ചിട്ട് ഇട
ആഹ്
ഉം തള്ളാ
ആഹ് അങ്ങൻത്തെ അങ്ങൻത്തെ കുപ്പാഴം കിട്ടാൻ വഴിയില്ലേ
അഹ് അത് വാങ്ങ അല്ലെങ്കി ഞ് അന്റെന്തേല് ജാ എന്ത അന്റെ സാരിടെ ജാക്കറ്റ് ഇണ്ടോ?
ണ്ട് പറയുമ്പോ ഒന്ന് പക്ഷെ ന്നാലും ഒരാക്കല്ലെ ഉണ്ടാവുള്ളൂ
ഓളോട് വാണേ ഒരു ജാക്കറ്റ് എടുത്ത് വരാൻ പറെ അയ്ഇതിലാണ്
ന്നട്ട് എങ്ങനെ മുന്നിക്ക് ഇടേ?
ഉം ഉം ആ ന്ന്ട്ട് ത തള്ളാര് തള്ളാരൊക്കെ ഇങ്ങനെ ഇടൂലെടി ഷാളിട്ന്ന പോലെ ഇങ്ങനെങ്ങനെ മേലാ രണ്ടെണ്ണം മുന്നിക്ക് ആക്കിട്ട് മേപ്പട്ട് ഇടൂല്ലേ ആടി തലീല് ഇട്ടിട്ട് ആ തല ഇങ്ങനെ ബേക്ക്ക്ക് ഇങ്ങനെ ഇടൂലേ ഞാവിടെന്ന് കാണ് വിടെ ഷാഹിദ് ഞാൻ ഇവിടുന്ന് കാണിച്ചേരിയാണൊക്കെ
ആഹ് നല്ല കാണാണ്ട് ഇന്ന വീഡിയോ കോളിച്ചിട്ട് കാണണങ്കി കാണിച്ചു തരാണെങ്കി ഇതിന്റെ ണ്ടായില്ല
ആഹ് അയിനെന്താ അന്റെ പേരല്ലേ പിന്നെ അപ്പം ഓൻ പറയ ഇങ്ങള് ഇവിടുന്ന് ചെയ്തിട്ട് ഓല്ക്ക് കാണൂലാന്ന്
തലിലിങ്ങനെ ഇട തള്ളാരിടുമ്പോലെ
ആഹ് വയസായോരു വെല്ലിമാരൊക്കെ ഇടൂലെടി ക്കാ അതെങ്ങനെ ഇടാ അതനക്കറീലെ
ന്ന്ട്ട് തലേട മോൾക്കൂടെങ്ങനെ ഇട
ആഹ് എന്നിട്ട് ആ ബേക്ക്ന്നൊരു എന്താ ഒരു ചെറിയ അയ്ന്റെ ഉം ബാക്കി കിടുത്തിട്ട് ഇങ്ങനെ മാറിങ്ങനെ മറക്ക അങ്ങനെയൊക്കെല്ലത ആ രണ്ട് സൈടിന്ന് ഇല്ലെങ്കിൽ ഒരു സൈടുന്നായാലും മതി ന്ന്ട്ട് കയ്യിന്റെ താഴത്ത് കൂടെണ്ട് ഇട്ക്ക
ആഹ് നിക്ക് മനസായിട്ടൊന്നുല്ല നോക്കണ ആഹ് ആഹ്
ന്നിട്ടിങ്ങനെ സൈഡില് ഇങ്ങനെ ഈ തോളിന്റെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ തിരികി വെക്ക
ഉം ഉം
ഉം ഇന്നിട്ട് അങ്ങട് അഭിനയിക്കെന്നെ സിയമോള് എന്താ അഭിനയിച്ച ഞാൻ കാണിച്ചര്ണ്ട് അയ്ല് അയ്ല്ണ്ട് ഓള് അങ്ങനെക്കെ ഉം ഫോട്ടം ഉം അങ്ങനെത്തെ ഇപ്പോ അനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണുല്ല ആഹ് മോൻ പറയ് എന്താ ഇങ്ങക്ക് പ് ഇങ്ങളെന്തിനാ ഇവിടെ ഇരിന്നിട്ട് കാട്ടണെന്ന്
ഓനപ്പൊ ഓർലോടുക്കും പോയിട്ടില്ലന്ന്
ഓൻ ഇപ്പൊ സ്കൂള് വിട്ട് വന്നിക്കാണ്
ആഹ് ആഹ്
ഓന്ക്ക്‌ ഇണ്ടല്ലോ പ്ലസ് വണ്ണും പ്ലസ് റ്റും ഏയ് ഇന്ന് മഴല്ലേ ഓൻ അവിടെ കിടക്ക്‌ണ്ട് ഞാൻ ഉച്ചക്ക് രണ്ട് അടിയൊക്കെ കൊടുത്ത്ക്ക്ണ് ഓളവിടെ എന്തൊക്കെയ എന്താ ഇതാ ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യ
എഹ്
വെർതെ ചെയ്തോക്കാട്ടോ ഓരോരോ പേപ്പറുകള് കൊണ്ടെ
ആഹ്
കൊറെണ്ണം ചെയ്തു വെച്ചേക്ക്ണു
ആഹ് ആഹ്
ഉം ഇപ്പൊ പറ അങ്ങനെ അങ്ങനെ ചെയ്ത് പടിഞ്ഞാ അതിന്റെയൊക്കെ മത്സരം ഉണ്ടാവും ഇപ്പ അയ്ന ഇപ്പ കൂടാന്നൊക്കെ പറഞ്ഞപ്പെ ഒന്നുകൂടി ഉത്സാഹം വന്ന്ക്കാണ് ഉം ഞാൻ പറഞ്ഞ് അങ്ങനത്തെക്കെ ചെയ്ത് പഠിചൂട് എന്നിട്ട് യു യൂട്യൂബ് ചാനലും തൊടങ്ങാ
ആഹ്
പർഞ്ഞിറ്റ് അല്ല ഈ മഴയത്ത് ഏഹ്
മറ്റവനക്ക് എന്ത്‌ന്നാ അടീട്ടി
മറ്റേവൻ വികൃതികാണിച്ചിട്ട് വികൃതി അയ്നാണ് അപ്പൊ ഒന്ന് കൊടു തോർന്ന് കൊടുത്തപ്പാടെ കടന്നു ഒറങ്ങി
ആഹ്
ഉം
അങ്ങനെ ചായ കുടി കഴിഞ്ഞോ എന്നിട്ട് ചായകുടിച്ചാ
ഇല്ല വന്നിട്ടില്ല പെരിന്തൽമണ്ണേന്ന് വന്നിട്ടില്ല പെരിന്തൽമണ്ണേന്ന് വന്നിട്ടില്ല ആഹ് ആത് നാളെ ശെരിയാക്കാന്ന പറഞ്ഞ് ഉം രാവിലെ ചായ കുടിച്ചിട്ടില്ലെ ഏഹ് കേട്ടില്ല ഇല്ല ഇവിടുന്നാത്രേ അവിടെ പറഞ്ഞപ്പെ അവിടുത്തെ ബുക്കും പേപ്പറും വല്ല ഇവിടെ കാണിച്ചു കൊടുത്തത് വിടുന്ന പേപ്പറ് ശരിയാക്കാൻ അതിപ്പൊ മേടിച്ച്ക്കാണ്
ആഹ്
പിന്നെ
ഇന്ന് ചായേണ്ടാക്കീല
ചായ ണ്ടാക്കിഉള്ളെടി കുട്ടികൾക്ക് കൊടുത്ത് ക്കണു
ആഹ് ഞാനിന്ന്‌ ചായേണ്ടാക്കിട്ടില്ല
ഉം ഇന്ന് എന്താ നിങ്ങള് ഹോർലിക്സാ അതോ പായസോ
ഞാന നിന്നിവിടെ കെടന്നിട്ടണ്ട് റങ്ങി പോയിട്ട്
ആഹ ആഹ അ ശരി ഇജ്ജ് നീച്ച് പോണം എന്നാലേള്ള് പ്പ വിടെ ചായടിച്ച കിട്ടല്ലേ
ന്നി അമ്മായിമ്മന്ന് അ-അമ്മായിമ്മ വന്നിട്ട്ചാ
ആഹ നോക്കട്ടെനോ നോക്കട്ടെന്നാ പറഞ്ഞത് ആ ന്ന്‌ ന്താ കണട്ടില്ല
ന്നന്തായി പിന്നെന്താ പ കന ത്തിലാണാ ഴിച്ചേ
ഞാന ഇന്ന ഇത് തരച്ച പിന്നെ വല്ലാണ്ട് കോള് തെര ഒന്നും കടിയണല്ല അപ്പൊ ചായആ ക്കാൻ തോനണില്ല
ഉം
കടില്ലേ പിന്നെ ചായ ചായ ഉണ്ടാക്കാൻ തോന്നൂല
പ്പ ആ ഇപ്പൊ ചായ ചോദിച്ചുല്ലേ കുട്ടികള്
ഞാനവിടെനെ ഇന്നലെ സ്കൂളി ന്ന് ഒരു കുപ്പി പാലൊണ്ട ന്നിന് ഇതുണ്ടോ മാങ്ങ കൊടുന്നീന് തൈര് ണ്ടെങ്കി ജ്യൂസ് അടിച്ച് കൊടുക്കണം
ആഹ സ്കൂളത്തെ പോല ഞാന് ഇന്നലെ ഓർലിക്സ് ഉണ്ടാക്കിന്ന് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു
ആഹ ഓന് കൊറ കൊടു
വല്ലാണ്ടാ എടുത്തേച്ചട്ടെ ആഹ് സീയു ഒരു കുപ്പി കൊണ്ടുരും സിയ മോള് ഒരു ക്ലാസന്നെ കൊണ്ടുവരുള്ളു
ആഹ് ബന്യാ അതേപോലെ ഒരു കുപ്പിയോ അവന്റെ ഓന്റെ വലിയ കുപ്പിയാണ് അവന്റെ കുപ്പിൽ നിറച്ച് കൊണ്ടരും ചെയ്തക്കൊണു -
ആ അത് മറ്റേ കുപ്പി ആര്ക്കൂലേ ചെറിയ സ്കൂൾന്ന് കിട്ടിയ കുപ്പി
അതാണോ ആ അതന്നെ അതന്നെ അതന്നെ
നീവ അന്നെ കൊണ്ടോവല്
ആഹ് കയില് നിറച്ചും ചെയ്തുക്കണോ
ഉം
ആഹ്
കോയിമുട്ട ഒന്നന്നെ കിട്ടുള്ളൂ
ആഹ് ആദ്യം ഇവൻ കോഴിമുട്ട തിന്നില്ല അപ്പൊ പിന്നെ കോഴിമുട്ട തിന്നും അതുകൊണ്ട് രക്ഷപ്പെട്ടു
ഉം പാലും ശരിക്കും ഓല്ക്ക് കുടിച്ചുള്ളതാണ്
ആഹ് കുടിച്ചണ്ടേ പാല് തൊട്ടോക്കൂല
ഉം
ആദ്യം കോഴി മുട്ടീം തിന്നീന്നുന്നില്ല അപ്പൊ അങ്ങൻ തിന്നാ തൊടങ്ങിക്കാ
ആഹ് ആഹ് പയ്യാ ചെറിയ സ്കൂളിലൾക്കൊക്കെ അവിടന്നന്നെ കുടിച്ചണം അല്ലേ
ആഹ് ഓലൊക്കെ അവിടുന്ന് കുടിച്ചിട്ട് പോരും
പുതിയ ഹെഡ് മാഷ് ഒക്കെ വന്നിക്കുണേ
ആഹ് ഞാൻ കണ്ടു ടീച്ചർ സ്റ്റാറ്റസ് വെച്ചിരുന്നു
ആഹ് സ്റ്റാറ്റസും വച്ചിരുന്നു പിന്നെ പി ടി എ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു
ആഹ്
ഉം പയേ പി റ്റി എ ഗ്രൂപ്പിലിട്ടോ ഇപ്പൊ പുതിയ ഗ്രൂപ്പ് ആയിട്ടില്ലല്ലോ
ആഹ് ആഹ് ആക്കി ആക്കിയട്ട് ഒയിവാക്കണ്ടാവൂലേ
ഓയ്യോ അവക്കൊന്നും ഇല്ല വേറെ ഗ്രൂപ്പ് ഇണ്ടാക്ക ഇതാ അങ്ങനെ ഇടും ഇപ്പൊ മൂന്ന് പി ടി എ ഗ്രൂപ്പ് കിടക്ക്ണ്ട് അതന്നേണ് ഓളമ്മന്നെ
ആണാ ആണോ
ആഹ്
ഏഹ്
ഇനി ഇതായോ ഇത് ടൈമായോ ഒന്ന് നോക്കാ
ഒമ്പത് ഒമ്പത്
ആഹ്
ഉം കൊറേ നേരായി അടി
മലങ്ങിയല്ല റബ്ബേ അതൊന്ന് ഇട് അത് ചെയ്തിലാ ഈ ഫോണിലന്നെ
അല്ലഞ്ഞിപ്പ ഏതായാലും ആവാനായിലെ
ഉം ശെരീ ഫോളന്നെണേ
ആഹ്
ശെരിയാ ഷെരീഫാ അയി വരാനിരിക്ക നല്ല അടിപൊളിയില് അഭിനയിച്ച് വിടുന്ന സമ്മാനൊക്കെട്ടി ഫസ്
ഞങ്ങളല്ലേ ഞങ്ങളല്ലേ ഇടുക്കണ ആളും അഭിനയിച്ചണ ആൾക്കാരൊക്കെ അത്ര തന്നെണ്ടാവൊള്ളു
അത്ര നേരാക്കാൻ പറ്റൂ അത്ര നേരേക്കെ ഇപ്പൊ രാജബാൻ അനിയത്തി ശമ്മക്ക്ണ്ടാ സംഭവം ചെമ്മക്കും
ആഹ് ആഹ് ആഹ് ആഹ് ന്നിട്ട്
ആ ചമ്മേം പിന്നെ ഓളെ എന്താ ഇണ്ണീടെ പെണ്ണുണ്ട്
ന്നാ ഞങ്ങള് ഓളേം കൊണ്ട് ങ്ങളെ വീട്ട്ക്ക് പ്പം വന്നാലോ ഇങ്ങൾ ശരിയാക്കി തരോ? ഓലെണ്ടാളെ കൊണ്ടോ
പെരും മഴത്ത് ഇജെന്താ കാട്ടാ അതാണ് അപ്പൊ ഓല് ഇത്പോലെ മടി പറ് പറ്ഞ്ഞിരിക്കാണ് ഇൻക്ക് വയ്യ എന്ത് മഴയത്ത് കാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയാ ഹ് അങ്ങനെ ഒഴിവാക്കി വിടണ്ടടി എന്തേലും ചെയ്യടി പ്ലാൻ വാണെങ്കി ഞാൻ